ഹ ഹലോ
ഹലോ എന്താ വർത്താനം
എന്റൊർ ഓ നല്ലർഥാനോ എന്റെർഥം
ഓ നല്ല വർത്താനം ചോറ് തിന്നോ
ഉ
ആ അതെ ഭക്ഷണം കഴിച്ചതിന് ആഹ നീയോ
ആഹ് ഞാനരു ഭക്ഷണം
ഭക്ഷണം കഴിച്ച ഇന്ന് ഭക്ഷണ ത്തി്റെ ഇപ്പം കഞ്ഞിയും പയറും പപ്പടവും കഞ്ഞിയും പയറും പാപ്പടവും ായിുന്ന കേട്ടോ
അതെല്ലെ ഇത് നാട വിഭവമായിരുന്നില്ലേ നിങ്ങങ്ങനെയ കഴിക്കാറ് എനിക്കത് ഭയങ്കര ഇഷ്ട കേട്ടോ
ആ എനിക്കും അത് ഭയങ്കര ഇഷ്ട അതുകൊണ്ടാണ് ഞാനത്
അതെല്ലേ ആ നിങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലേ നിങ്ങളൊരു ഡ്രസ് അടിച്ചാ കൊടുത്തുന്നുള്ളത് അതെന്തായി
ഏതായിരുന്നു എന്ന് ആ ഓ ഇന്നലെ ഇന്നലെ അല്ലെ.
അതെ അതെ അതെ
അതെ അതിപ്പോ എന്തായന്ന് വെച്ചാലും ഞാനാത് ഡ്രസ് അടിച്ചം കൊടു പക്ഷെ അത് അത് കേടു വന്നപ്പോ ഒന്നും കൂടി റെഡിയ ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണേ പക്ഷേ അത് റെഡിയകൂ എന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും ചെലപ്പോ അത് റെഡി ആകും ചെലപ്പോ അത് റെഡി ആകുല എന്തായാലും. ആവാ മതിന്ന് തോന്നണ്ട്.
അതലെ. അതങ്ങനെയണല്ലോ ചെലർക്ക് ശരിയാവും ചെലർക്ക് ശരിയാകൂലാന്ന്.
അ അതെ അതെ അതങ്ങനെയാണ്.
നിങ്ങളൊടെ ഡ്രസ്സിൻ്റെ പെരന്ത. നിങ്ങ പേരെന്താ കിട്ടയില്ല അത്
ആഹ് ഓ ഓ അത് അത്. അത് എന്താന്ന് വെച്ചാല്. ഉം അതൊരുടിപൊളി ഡ്രസ്സന്നെ. അത് ഓക്കെ ഞാൻ എങ്ങനെലും ഇടാം നോക്കാം റിവ്യൂ പറയാ ആ ഇതുവരെ ഞാനിത് ഇട്ടിട്ട്. ട്ടില്ല. ഒരു വട്ടം പോലും ഞാനിട്ടി. ടില്ല ആകെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ ഇട്ടിടില്ല.
നിങ്ങക്ക് വേണ്ടാത്ത വസ്ത്രങ്ങളാണെങ്കി ഈ പാവപ്പെട്ടവർക്ക് കൊടുത്താ മതി.
അത് എനിക്ക് അത് ശരിയാണ് പക്ഷേ എന്താ എന്നറിയോ ആ ഡ്രസ്സ്ന്ന് പറഞ്ഞാൽ എനിക്ക് വളരെയധികം അധിക ഇഷ്ടമാണ് പക്ഷെ അത് ആ ഡ്രസ്സ്ന്ന് പറഞ്ഞാല് ഒരു ട്രിപ്പോ കാര്യങ്ങളോ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസിന കൗതുകത്തിന് വേണ്ടി വാങ്ങിച്ചു എന്നിട്ട് എനിക്കത് പിന്നെ ഇടാൻ പറ്റിയില്ല.
ആഹ
അതാണ് സംഭവം അത് ആ അതെ അതെ അതെ
ആഹ
നമ്മള് എന്താന്ന് വെച്ചാല് അപ്പത്തെ കൗതുക ത്തിന് വേണ്ടി ഒന്നും എടുക്കരുത്. നമക്ക് എപ്പോഴും കംഫേർട്ട് ആയിട്ടുള്ള വസ്ത്രങ്ങൾ മാത്രം എടുത്താ മതി. അങ്ങനെ ഇങ്ങനെ എടുത്താൽ പിന്നെ നമ്മുക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല ഏ എന്തിന് പറയാ അതിന്റെ കുപ്പായം വരെ വേറെ ഡ്രസ് വേറെ പാന്റിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഞമക്ക് ഒന്നും ഇടാൻ പ റ്റത്തില്ല അങ്ങനെയൊക്കെയാണ് സംഭവ വികാസം ഉം ആ അതെ അതെ അതൊരു സെ പോലെണത് വേറെ കണ്ടാൽ തന്നെ മനസ്സിലാ വേറെര് ഡ്രസ്സത്തെ കുപ്പായമാണ് എന്ന് അതുകൊണ്ട് നമുക്ക് വേറെ സെപ്പറേറ്റ് പാന്റ്ക്കത് ഇട്ടാല് അത് രസമുണ്ടായില്ല ഭംഗി കാണില്ല ഉം അതെ അതെ ആ ഞാന് അതൊക്കെ അങ്ങനെ പോയിപ്പൊ എന്ന് പറഞ്ഞാല് വേറെ സ്വയലാണ് അപ്പൊ അതൊന്നും പറ്റൂല ഇപ്പൊ ആ അതെ അതെ മനുഷ്യമാരല്ലേ മാറും മറക്കും അതെ അതെ ഞാൻ നന്നായിട്ട് പാടുമായിരുന്നു നല്ലോം കോൺ അന്ന് നല്ല കോൺഫിഡൻസ് പ്പി കോൺഫിഡൻസ് ന്ന് പറഞ്ഞാല് അത് അന്ന് ഇൻക്ക് ഇപ്പൊ ഒരാളെ മുന്നിൽ നിന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇ ഇപ്പഴും അതുപോലെന്നെ നിനക്കും അതുപോ തന്നല്ലേ
ആ ഓ അതെ അതെ അതെ ഇനിക്ക് ഭയങ്കര കോൺഡൻസാ പിന്നെ നമ്ക്കാണ് കൂടുതൽ യാലും കൊറച്ച് കാണ്ക അന്ന് നമ്ക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ത്ത് തരുമ്പേ
ആഹ് അതെ അതെ അതെ
നിങ്ങ്ക്ക് കൂട്ടാരൊക്കെല്ലേ
ഓ എനിക്ക് രണ്ട് കൂട്ടുകാരുണ്ട് എന്താന്ന് വെച്ചാൽ അവരെ പറ്റി പറയാണ് ന്ന്ണ്ടെങ്കിൽ എനിക്ക് ധാരാളം പറയാനുണ്ട് എത്രങ്ങാനും വർഷങ്ങള്ന്ന് പറഞ്ഞാല് ധാരാളം വർഷങ്ങൾ ഇനിക്ക് പറയാനുണ്ട് ബട്ട് ഇ ഇപ്പൊ ഇനിക്കത് പറയാൻ സാധിക്കില്ല അതുകൊണ്ടാ
അതെലെ
അതെ അതെ അതെ അതന്നെ അപ്പൊ എന്താന്ന് വെച്ചാല് ആ അത് എന്താന്ന് വച്ചാല് അവര്ത് പറഞ്ഞാല് ഭയങ്കര എന്താറയ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കല് കളിയാക്കല്ണ്ട്
അതെലെ എനിക്കുംണ്ട് ഇത്തരത്തില് ഫ്രണ്ട്സുകൾ ഒരൊ
ഇതാന്ന് വെച്ച് തമാശയാണെങ്കി പോലും എന്റർടൈമെന്റ് ആ അതെ അതെ ഒര് ര് നേരം പോക്ക് ആ അതെ അതെ പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഇപ്പോന്ന് പറഞ്ഞല് ഇപ്പത്തെ കാല ഇപ്പൊ പ്രിയദർശിനിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം
പ്രിയദർശിനി എന്താന്ന് വെച്ചാല് അത് വളരെ നല്ലൊരു ഉപകാരമാണ് കാരണം നമുക്ക് സ്ത്രീകൾക്കായിട്ട് അങ്ങനെ ഒരു പരിഗണന ആയിട്ട് കിട്ടുമ്പോ അത് വലിയൊരു ക്കാരായിട്ട്ന്നെയാ ഞാൻ കാണണ്
ആ അതെ അതെ ഇപ്പൊ പക്ഷെ ഒരു കാര്യുണ്ട് ഇപ്പൊ ആരും അങ്ങനെ ഞാൻ ബസ്സൽ ഇപ്പ പോവവാണെന്നുണ്ടെങ്കിൽ പ്രിയദർശിനി മാത്രം ഒിഞ്ഞു പോകുന്നുണ്ട് അതിലാരും കേറുന്നില്ല അത് എന്തുകൊണ്ടായിരിക്കുണ അവലെ എന്താ വെച്ചാല് നമ്മൾ ഹൈപ്പ് കൊടുക്കണത്ര ആൾ ആൾക്കാര് അതിലില്ല
അതെ അത് ഞാനും കണ്ടിട്ടുണ്ട് ഒന്നാമത് ആളുകൾക്ക് വേണ്ട സമയത്ത് ഇല്ലാത്തോ കൊണ്ടായിരിക്കാം മേബി
ആ ബസ്സ് കറക് ബസ് ടൈം ആയിരിക്കുംല്ലേ
ആ് ബസ് ടൈ ബസ് ടൈമില് കുറച്ചൊരു പ്ര ഞാനൊരു ദിവസ അരി കൂട അങ്ങനെ ബസ് കാത്ത നി നി ബസ് കാത്ത ഒരു സ്ഥലത്ത് ബസ് കാത്തു നിന്നപ്പോ ബസ് വരുന്നില്ല കൊറെ ടൈം വ എനിക്ക് എത്തേണ്ട സ്ഥലക്ക ഒരുപാട് വൈകി യിട്ടുണ്ടരുന്നു
ആഹ അതാണ് പറഞ്ഞത് നമുക്ക് ഒരു ബസ്സിന് നമുക്ക് എന്ത എത്ര നല്ലതാണെങ്കിൽ പോലും അതിന് ഉ നേർത്തൊരു ഇതുണ്ടല്ലേ ആ അതെ അതെ ഇപ്പൊ റെഡി ആവാ മതി ഇനിപ്പോ ഞങ്ങ
അതെ തുടങ്ങിട്ടിലുള്ളവാക്ക റെഡിയ ആ മതി
ഉം ഇപ്പൊ ഓഫീസിലൊക്കെ പുതിയ ആളൊക്കെ വന്ന് നല്ല അടിപൊളി
പുതിയാൾ വന്നോ
അതെ അതെ അതെ
ഏ അ ശരി എന്നിട്ട് എന്നിട്ട് നിങ്ങ ഫ്രണ്ട്സ ആയിട്ടാണോ കൂട്ടു കൂടുന്ന്നേ
അല്ല അല്ല അല്ല അത അങ്ങനെയൊന്നും അല്ല ആ ഓരോരുത്തർക്കും ഓരോ അല്ല അല്ല ഓരോരുത്തർക്കും ഓരോരോ ഇതില്ലേ ഇഷ്ടങ്ങള് അനി ഇഷ്ടങ്ങല്ലേ അത് അപ്പൊ അവര അവരിഷ്ടത്തിന് നമ്മൾ വിട്ട ട്ടെക്കുന്നു
അന്ന് വന്നിട്ടുണ്ടായിരുന്ന കുട്ടിയായിരുന്നോ
അ അതെ അതെ അത് ഇനി ആ മറ്റേ കുട്ട കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് ഇല്ലാന്ന് വിചാരി ച്ചിരുന്നൊരു കുട്ടി ആ
അതിനെയാണോ നിങ്ങ ന്യൂന്ന് പറഞ്ഞിട്ടുള്ളെ
അല്ല അല്ല അല്ല വേറൊരു ന്യൂട്ടോ ജോയിൻ ചെയ്തിട്ടുണ്ടേ
അതെ നമ്മടം ക്ക തന്നെള്ളതാണോ
അതെ എന്റെ വീട്ടി നല്ല മുല്ലപ്പൂ വിരിഞ്ഞിട്ടുണ്ട് ഭയങ്കര മണാണേ അതി സുഗന്ധം അതി സുഗ് ആ അതെ അതിസുഗന്ധപരമായിട്ടുള്ള മുല്ലപ്പൂവാണത് അത്രക്കും ഭയങ്കര തിന് വർണ്ണിക്കാൻ പറ്റാത്തത്ര പറയാനിണ്ട്
അ നിക്കണ്ടോരു ഫ്രണ്ട്. എവിടെ പൂ കാ ണ്ടാലതൊക്കെ പ ആ എന്റെ മക്കാ അത് ഇഷ്ടാ.
ആ അതെ അത് അത് നല്ലൊരുതാ അങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് അങ്ങനെയൊക്കൊണ്ടാകും. അയ്യോ അങ്ങനെ പറയരുത് കാരണം എന്താന്ന് വെച്ചാല് ആഹോ ആപ്പ പ്രകൃതിയോട് സ് സ്നേഹിക്കുന്നാളുകൾക്കൊരു പൂക്കളേയും കിളികളേയും എ പക്ഷികളേയും തിരുവനന്തപുരം മരങ്ങളേയും ഒക്കെ കാണുമ്പ ചെടികളക്കെ കാണുമ്പ പ്രത്യകം സ്നേഹം തോന്നും ശരി മന പൂക്കളെന്നെ പറി കിരുത് കാരണം അത് ആ അതെ പറയൂ
പക്ഷെ ഇത് എന്താന്ത് അവളൊരു അവളെ ക ഏല്ലോട്ത്ത് പൂവറച്ചു വരും
ആ അതെലേ പക്ഷെ അത് പറിക്കന്ന് പൂവിനെ പറിക്കന്ന് പറഞ്ഞാല് നമ്മളെ ഒരു പ്പ നമ്മളെ ദേഹത്തുള്ള ഒന്നിനെ പരു ഒരു മുടിയെ പറി ക്കുന്നപോലെയാണ് കാരണം അതെ ആ പൂവ് എന്താന്ന് വെച്ചാലെ ഇപ്പൊരു നമ്മളേ ഈ രാവിലെ എണീറ്റ് ലേ ഭയങ്കര സങ്കടമള്ള നിമിഷങ്ങളോ ദിവസങ്ങളോ ആയിക്കോട്ടെ ആ ആ പൂവിനെ കണ്ടാൽ നമുക്കത് ഭയ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ട്ടാണല്ലോ അല്ലേ
അതെ അതെ അതെ അതെ അതെ ആഹ് എനിക്ക് വളരെ ഇഷ്ട്ടാണ് പൂക്കളൊക്കെ ഞാനും നന്നായിട്ട്
ആഹ് അതെ അതെ അതെ
നമ്മൾ വല്ലാണ്ടൊരതേ പറയുന്നുണ്ടോന്നൊരു സംശയം
ആഹ് നിങ്ങക്ക് നിങ്ങള് ഇപ്പോ എന്താ എന്തിര് ചോറ് കഴിച്ച കഴിച്ചിട്ടില്ലായിരുന്നു ഫുഡ് സം സം ഭക്ഷണം
ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിപ്പം എന്തായിരുന്നു ഹലോ കേക്കുന്നില്ലെ എ
അം കേൾക്കുന്നുണ്ട് നിങ്ങള്
ആ ഞാന് ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിന് ഇപ്പ എന്താ ഏ
ഭക്ഷണത്തിനെന്താ
ഭക്ഷണത്തിന് സദ്യായിരുന്നുന്ന് സദ്യയായിരുന്നു
രുന്നോ പനി എന്താ ജലദോഷം അങ്ങനെ എന്തെങ്കിലും
ഓ എനിക്ക് എനിക്കിന്ന് ഓഫീസിലൊന്നും പോവാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങളെങ്ങനെ എന്റെ കണ്ടിട്ടില്ലല്ലോ ഞാന് എനിക്ക് നന്നായിട്ട് പനിയും ജലദോഷം ചുമയും ആയിരുന്നു പിന്നെതുപോലെ തന്നെ ഞാൻ അപ്പോ ഹോസ്പിറ്റലില് പോയിട്ടുണ്ടായിരുന്നു ആ അപ്പൊ ഹോസ്പിറ്റ നെൽതുക്ക് വീണു ആളുകളൊക്കെ വന്നു പിന്നെ എണീപ്പിച്ചു അങ്ങനെയൊക്കൊയിരുന്നു
ആരരെ ഉണ്ടായിരുന്നു ഒപ്പം
ഇല്ല ഞാൻ ഒറ്റക്കനായിരുന്നു പോയത് എന്താന്ന് വെച്ചാ എന്നോടനെ പ് ഞാനും കൂടെ പോരാ നമുക്കൊരുമിച്ച് പോവാ പറഞ്ഞു ഞാന് ഞാൻ പോയിക്കോളാ വടെ എടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പോയതേയ്ര്ന്ന് അ അപ്പോ ഹോസ്പിറ്റലിലൊക്കെ കാട്ടി കഴിഞ്ഞ് ങ്ങനെ പോരുമ്പോ ഹാൻഡിലാണ്ട് തിര്ഞ്ഞ് ഞാനാവിടാണ്ട് വീണു. വണ്ടിക്കൊക്ക ഒന്നും പറ്റിയിട്ട്ല്ല. പക്ഷേ എല്ലാരും കണ്ടപ്പോ ഇ ൻക്കൊരു നാണം.
ആ അങ്ങനേ ല്ലേ ഓ അത് പ്രശ്നാക്കേണ്ട അത് ആദ്യത്തെ വ അല്ലേ പിന്നെ തങ്ങ് ചേലായിക്കോളും. ആ അതെ അതെ ശീലാ യിക്കോളും അതൊക്കെ നമ്മുടെ ജീവിതത്തിലുള്ള ഒന്നാണ്. ഇന്നട്ട് എന്തെങ്കിലും മുറിവ് എന്തെങ്കിലും പറ്റി റ്റിയോ?
ഇല്ലല്ല ഒന്നും പറ്റിയിട്ടുല്ല ഒന്നും പറ്റി യിട്ടൊന്നുല്ല. കൊയപ്പന്നുല്ല. എന്നാലേ ഞാൻ പിന്നെ, വിളിക്കാട്ടോ
ആ.. ഓക്കെയായി ആയിക്കോട്ടെ, ശരി ശരി